ഹലോ
ഹലോ നമസ്കാരം
നമസ്കാരം
മ്
ന്തൊക്കെണ്ട് വിശേഷം?
ന്താണ് സുഖായിട്ട് പോകുന്നു.
എന്തൊക്കെയാണവിട്ത്തെ വിശേഷം
വടെ സുഖായിട്ട് പോണു. കുഴപ്പൊന്നുംല്ല്യ.
ഉം ഉം
എന്താന്നവ്ടെ മഴയൊക്കെണ്ടോ?
മഴയില്ല, ഇന്ന് വെയിലാണല്ലോ
ഉം ന്ന് മഴേന്നെ തീരെ പെയ്തില്ല
ഉം ഹും ഇന്ന് വെയ്ല് നല്ല അതൊണ്ട് ഡ്രെസ്സൊക്കെ തിരുമ്പി ഉണക്കാനായി
നല്ല കാലാവസ്ഥയല്ലാ ഉണക്കാൻ പറ്റിയ എല്ലാ പണി ക്കാൻ പറ്റിയൊരു കാലാവസ്ഥെ
ഉം ഉം ഉം
ഉം തീരുമ്പീടലും തൊക്കെനി പണി
ഉം തിരുമ്പി ഉണക്കിയാല് നല്ലൊരു സ്മെല് ഉണ്ടാവുമല്ലോ വെയില് ണ്ടാവുമ്പോ മഴയായാല് പിന്നെ ആകെ ഒരിയാതി മണെല്ലേ ഇണ്ടാവ
മഴായാല് ഒരുപണിട്ക്കാനും കഴിയൂല
ഉം
എത്താ ന്താ പരിപാടി എത്തെങ്കിലും ഉണ്ടോ
പരിപാടി കല്യാണൊക്കെ ഉണ്ട് വരുന് ഒരു കല്യാണം ഇന്നല ഇണ്ടായിരുന്നു അടുത്ത ആഴ്ച ഒരു കല്യാണം ഇണ്ട്
ഞങ്ങക്കും ഇണ്ട് അടുത്ത ആഴ്ച ഒരു കല്യാണം അതിന് ഡ്രസ്സ് എടുക്കണേനെ പറ്റി
ആഹ്
എന്താ ഏത് ഡ്രസ്റ്റാ ഇപ്പത്തെ മോഡല്
മോ എന്താ ഇപ്പൊ എന്താ സാധാ ചുരിദാർ തന്നെയല്ലേ വരണ് ഒക്കെ എല്ല വർക്ക് ള്ളെ ചുരിദാറ് പാക്കിസ്ഥൻന്നൊന്നും അല്ലാ കൊറെ ഗേൾസ തോപ്പായിട്ട് അങ്ങനെ എടുക്കുകാണ് കുട്ടികള് അല്ലാത്ത വല്യോലൊക്കെ ചുരിദാറായിട്ട് അങ്ങനെ കാണുന്നു ഇപ്പം പലെ ഡിസൈനിലും ഇങ്ങനെ അടുപ്പിക്കാലോ നമുക്ക് ഏതാ ഇഷ്ടമുള്ള മോഡല്
അനാർക്കലി ഒക്കെ
അനാർക്കലി ഒക്കെ ഇണ്ടാല്ണ്ടല്ലോ നല്ല വർക്കുള്ള മോഡലൊക്കെ ഉണ്ടാവലുണ്ട്
അനാർക്കലി ആവുമ്പോ റെഡിമെയ്ഡ് എടുക്കാലോ
ഉം ഉം ഇപ്പം ഇന്നലൊക്കെ പോയ കല്യാണ ഇപ്പയ്ന് ഫുള്ള് ലോങ് ടോപ്പ് എന്നെയാണല്ലോ
ഉം
ഫുള്ള് വർക്ക്ള്ള നല്ലേ മോഡൽ ല് ഉം പാർട്ടി വെയർ ഫുള്ള് അതന്നെയാണ്
ഉം ഹലോ ലോങ് ടോപ്പ്ന്തൊക്കെയാണെങ്കിൽ പിന്നെ നമ്മുക്ക് റെഡിമെയ്ഡ് ഇട്ക്കാം ഈ ചുരിദാറാവുമ്പോ നമ്മള് സ്റ്റി ചെയ്യന്നെ മാണല്ലൊലേ
ഉം ഉം ആഹ് നമ്മക്ക് എങ്ങനെ വേണ്ട ഡിസൈനില് സ്റ്റിച്ച് ചെയ്യാം സുതാറും മറ്റേ ടോപ്പുകളൊക്കെ പല ഡിസൈൻ ആയിട്ടല്ലെപ്പൊ പല പല മോഡലല്ലേ പ്പ ഡ്രസ്സ് കോഡ് ഉണ്ടോ
ഡ്രസ്സ്കോഡ് ആഹ് ഞങ്ങള് വീട്ടുകാരൊക്കെ ഡ്രസ്സ് കോഡ് ആക്കണന്നാ വിചാരിക്കണ് ഞാനും മക്കളൊക്കെ
ആഹ് ആഹ് ഉം
ഡ്രസ്സ് കോഡാക്കി അടിക്കാൻ വിചാരിക്ക്ണ്ട് അപ്പൊ അയിനൊരു അതിന് നല്ല പറ്റിയ മെറ്റീരിയൽസ് ഇന്തൊക്കെ ഒന്ന് കിട്ടണം
ഉം ഏത് കളറാ ഇഷ്ടം
കളറ് ബ്ലാക്കില ആക്കന്ന് വിചാരിക്ക ഇപ്പ ഏതാ മോഡല് കളറില് അങ്ങനെ എന്തേ ഇതുണ്ടോ മോഡല് പത്തര ട്രെൻഡിങ് ആയിട്ടുള്ള കളറ്
ഉം അങ്ങനെയൊന്നും ഇല്ലാന്നാതോന്നണ്ട് ഒരു പച്ചേ ദിവസൊക്കെ കാണും ഇങ്ങനെ എല്ലാവാരും ഇങ്ങനെ കാണണം പർപ്പിൾ കളറ് ബ്ലാക്ക് പിന്നെ എന്നും മോഡലല്ലേ
ഉം മറ്റേ ഇപ്പാ എന്താ ഒരു ഗോൾഡൻ കളറില് വരുന്ന ഒരിതുണ്ടല്ലോ ഒരു ഓറഞ്ചും അല്ല ഇത് വല്ലാത്തൊരു കളറ്
അത് ഇൻക്കറീല ഇന്നലെ ഒക്കെ കണ്ടത് കൊറേ ബ്ലാക്ക് സോ മെറൂണ് നപ്പെട്ട ഓരോ കളറ് മെറൂണിലൊ ഒക്കെയാണ് അധികവും ഡ്രസ്സ് ണ്ട് ചുവപ്പിലും മെറൂണിലൊക്കെ വെരണ് ണ്ട് ഉം
ബ്ലേക്ക് കളറാവുമ്പോം പിന്നെതാണല്ലോലെ ഐമല് സ്വർണ്ണ കളറിന്റെ ഗോൾഡൻ കളറ് വർക്കൊക്കെ വെച്ചാ നല്ലെ
ഉം ഉം ഇഷ്ടമാതിരി മോഡല്കള്ണ്ടല്ലോ ഏത് മോഡല് വേണങ്കിലും ആണ്ട് ചെന്നാൽ മതിയല്ലോ
ഉം ഇപ്പ അതന്നെയല്ലേ ഇപ്പ ഇൻസ്റ്റാഗ്രാമില് നോക്ക ഓരോ മോഡല് കാണാ കടെ കൊണ്ടോയ് കൊട്ക്ക അതേപോലെ അടിച്ചു തരാൻ പറയാ അതന്നല്ലോ
ഇഷ്ടമാതി ഡിസൈനും നല്ല മോഡലുകളും ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റിയ സമയ എല്ലാർക്കും ഏത് കുട്ട്യോക്ക് എങ്ങനെ വേണ്ട്യേച്ചാല് അടിക്കാനും പണ്ടൊന്നും പിന്നെ അങ്ങനത്തെ അവസരങ്ങളൊന്നും ഇല്ലേന്യല്ലോ
ഉം ഞമ്മളെ ഏതാ ഒരു മോഡല് ഒരു ചുരിദാറാണങ്കിൽ ചുരിദാറ് ആ ചുരിദാറ്മലന്തെങ്കിലും ഒരു മോഡൽ ഇണ്ടാക്ക ക്ക നല്ലാതെ ഒന്നുല്ലേനില്ലേ
ഇപ്പ ഇഷ്ടമാതിരി സാധനം മെറ്റീരിയലും കിട്ടും ഏത് മോഡല് വേണങ്കിലും ഏത് മോഡല അടിക്കാനും
ആനാർക്കലി മോഡല് ആക്കാന്ന് വിചാരിക്ക്ണ്ട്
ഉം ഉം
അതന്നെണ്ടല്ലോ വല്ല്യേൽക്ക് ഇഷ്ടമാതിരി ഇണ്ട്
കുട്ടികൾ രണ്ട് കുട്ടി
കുട്ടികൾക്ക് ഫ്രോക്ക് ഫ്രോക്കായിട്ടാ
ആഹ് ആഹ്
ഉം ഉം
ഫ്രോക്കായിട്ടാണ്ട് മക്കള്
അല്ലാതെ പിന്നെ ഇങ്ങനെ മിടീം കുപ്പായക്കേ ആക്കോണ്ടിവരുല്ലേ
ഉം മിടിയെക്കെ ചെറിയ കുട്ട്യോക്ക് അയ്ലേറെ നല്ലത് ഫ്രോക്കന്നെ ആണ്
ഉം
അതാണ് ഏറ്റവും നല്ലത് ന്നാ പിന്നെ ഒൽക്ക് മിടിയെക്കെ ആകുമ്പോ പിടിച്ച് പിടിച്ച് നടക്കണങ്കിലൊക്കെ ബുദ്ധിമുട്ടല്ലേ
ആഹ് ഇപ്പത്തെ കാലാവസ്ഥ മഴക്കെ ആണങ്കിൽ അതും ബുദ്ധിമുട്ടാണ്
ഉം
എന്താന്നിട്ട് ഡ്രസ്സ് നോക്ക്യോ
ഇല്ലാ ഡ്രസ്സ് നോക്കിയില്ല മക്കൾ സ്കൂളാണ് സ്കൂള് വിട്ട് വന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന് ട്ട് പോവണം നോക്കാന്
ഏത് ഡ്രസ്സ് കടെന്നാ എടുക്കൽ ഒക്കെ
കോഴിക്കോട് പോയിട്ക്കേണ്ട്
ഉം
ആടെ പിന്നെ കൊറച്ച് വെലക്കെറവിലൊക്കെ ആയിട്ട് ഓരോ ഷോപ്പുകള്ണ്ടല്ലേ അപ്പൊ അവിടെക്കെ പോയണ്ട് അങ്ങനെടുക്കും
ഉം ഉം
മെറ്റീരിയൽസ് അടിക്കാന് നമ്മളെ അടുത്തുള്ള അപ്പ അവിടെ കൊടുക്കാ
ഉം ഉം നല്ല മോഡല് അടികുവോ
ആഹ് നമ്മള് ഇതന്നെ കാണിച്ച് കൊടുത്താല് മോഡല് ലെക്കെ അടിച്ചു തരും
ഉം ഉം സ്റ്റിച്ച് ഒക്കെ എങ്ങന നല്ലോണ്ണം നന്നാവുമോ എല്ലാം ഉഷാറാ
ആഹ് സ്റ്റിച്ചിം നല്ലതാ ന്നാ ഒന്ന് രണ്ടെണ്ണം അടുപ്പിച്ചിരുന്നു
ഇന്നലെപ്പോ കല്യാണത്തിന് ഉ കസിൻസ് അടിച്ചതൊന്നും നന്നായില്ല ഊര് അട്ച്ചാൻ കൊട്ത്താണ്ട്. ഡ്രസ്സ് ഡിസൈൻ ചെയ്തതൊന്നും നല്ല അടിക്കാരാണന്ന് പ ഞമ്മള് കൊടുത്തതാണ് പക്ഷെ ഒന്നും നന്നായില്ല. കൊറച്ച് വെലക്കൊറവുണ്ട് അട്ക്ക്ണോട്ത്ത് വെല കൊറവാണന്ന പറഞ്ഞുകാണ്ട് പോയി.
ആ അങ്ങനെ കൊട്ത്ത്ണ്ടാവൂലേ
ഉം അങ്ങനെ കൊട്ത്ത് ആറാളെ ഡ്രസ്സ് കൊട്ത്ത്.
ആഹ് ഓല അടിക്കല് പഠിക്കായിരിക്കും. പഠിക്കണാൾക്കാരായിര്ക്കും അടിച്ചത്
പഠിക്കണായിട്ട ന്താ അറിയില്ല
പഠിക്കണ ആൾക്കാരെ മ്മള് വെക്കല്ലോ ഓല് പണിക്ക് വെക്കല്ലോ ആൾക്കാരെ നല്ല അടിക്കാര് ങ്ങനെ വെട്ടി കൊടുക്കും മറ്റോല് വര്ന്ന ആൾക്കാര് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ടാവുല്ലോ ഓലല്ലേ പിന്നെ അടിക്ക. മറ്റോല് വെട്ടി കൊടുക്കും ഇവര് അടിക്കു അപ്പന്തെങ്കിലും
ആഹ്
ഇച്ച് വര്ണ മക്കളൊക്കായിരിക്കും അടിച്ചത് അതുകൊണ്ടായിരിക്കും
ഉം എല്ലാരതും ഡ്രസ്സൊന്നും നന്നായില്ല ന്ന്ട്ട് അടിച്ച്ട്ട് ച്ചെലോൽത് റെഡി ആയിണ്.
ഇടാനും തോന്നുന്ന്ണ്ട്ത് ല്ലേ
ഉം ഓവർലോക്ക് ഒന്നുല്ല
ആഹ്
അതൊക്കായിരിക്കും വെല കൊർച്ച് കൊട്ത്തെ അതൊന്നും പ്പ നമ്മൾ ആലോയ്ചില. ഡ്രസ്സ് വെല കൊറവ്ണ്ട്റഞ്ഞാണ്ട് നമ്മളവ്ടെ കൊട്ത്തോയി.
ഉം
അടിച്ച് കിട്ടിയപ്പളാണ് സംഭവ അറിയ്ന്നെ
ഓവർ ലോക്ക്ല്ലാഞ്ഞാ വേഗം പിഞ് പോരും ചെയ്യും ഒക്കെ
അടിച്ചതും നന്നായിട്ടില്ല. കട്ടെയ്തപ്പൊ ക്കെ കൊള എന്തായിട്ട്
ഉം ഉം
ത്ര കൊളായ്യാണ്ട്ള്ളത് നല്ല കല്യാണത്തിന് പ്പൊ നല്ല അടിപൊളില് ടണം വിചാരിച്ച് അടിച്ചാൻ കൊട്ത്താണ്ട്ള്ള
ആഹ്
ഏതായാലും നല്ല അടിക്കാരെട്തും കൊട്ത്തോ നല്ല വെല പിടി പ്പ്ള്ള ഡ്രസ്സ് വാങ്ങിയാണ്ട് പിന്നെ അടിച്ച് നന്നാവാഞ്ഞാല്
കടെലൊക്കെ കൊണ്ടോട്ക്കെണ്ടിയരും നല്ല അടിക്കാരട്ത്.
ഉം
ഇപ്പൊ ഫുള്ള് ഇതന്നെ നമ്മള് ഈ ഇൻസ്റ്റാഗ്രാമില് കണ്ട്കണ്ട് ഓരോന്ന് ങ്ങനെ മോടലും കാര്യൊക്കെ അടിക്കാരൊക്കെ നമ്മളയില് കണ്ടെത്താണല്ലോ നമ്മളെ അട് ത്ത്ല്ലോലൊന്നും അമ്മള് ശ്രദ്ധിക്കുല്ല ഒക്കെ വി ട്ട്ള്ള ആൾക്കാരെട്ത്ത് കൊട്ക്കെലും പൈസ ന്തെലും കൊറവ്ണ്ടാവും കൊട്ക്കും പിന്നൊക്കെ നമ്മളറിയാത്ത ആൾക്കാരട്ത്ത് കൊട് അതൊക്കായിരിക്കും ഒക്കെ ഇൻസ്റ്റാഗ്രാമ് വഴി ആണല്ലോ ഇപ്പൊ ഫുള്ള് ഓൺലൈൻല്
ഉം അതന്നെ
ആദ്യംക്കെ സാധനം അവിടെ കൊണ്ട് കൊടുക്കണം പൈസ കൊടുക്കണം ഇപ്പ ഒന്നും വേണ്ടല്ലോ സാധനം ഒകോലന്നെ അവിടെ ടുക്കും കാണിച്ച് കൊടുത്താല് ഏത് മോഡലാച്ചാ പൈസണെങ്കിൽ ഗൂഗിൾപേയില് വിടാനും കഴിയും അയിനൊന്നരു ബുദ്ധിമുട്ടില്ലല്ലോ ഇപ്പ സാധനം വ ങ്ങാനാണെങ്കിൽ പോവും വണ്ട ഒരു അതേപോലെ ഇങ്ങട്ട് ന്താക്കി കൊടുത്തയക്കും ആഹ് അതൊക്കെയാണ് അറിയാത്ത ആൾക്കാരട്ത്തും നമ്മള അടുത്തുള്ളോല്